ഹലോ കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെണ്ട് വിശേഷങ്ങള്
വിശേഷം പ്രത്യേകിച്ചൊന്നുല്ല
സുഖായിട്ടിരിക്കുന്ന എല്ലാരും
ആഹ് എല്ലാരും സുഖായിട്ടിരിക്കുന്നു
ഇത് പഠിക്കുന്ന ആളാണോ എന്താണ് എന്താ ചെയ്യുന്ന്
ഞാൻ പഠിക്കുന്നുണ്ട് ആഹ് ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കുന്നുണ്ട്
ആഹ് പഠിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുവോ അതോ ക്ലാസ്സില് ഓൺലൈനായിട്ട് പഠിക്കുവോ
വീട്ടീര്ന്ന് പഠിക്കാണ്
ആഹ് ആഹ് കോ കോച്ചിങ് സെന്റർന്റെ അണ്ടർല് വീട്ടിരുന്ന് പഠിക്കല്ലേ ഉം എഫക്റ്റീവ് ആന്നോ ക്ലാസൊക്കെ
ആഹ് ക്ലാസ്സൊക്കെ നല്ലതാണ് ഉം നല്ല ക്ലാസ്സാ
പിന്നെ വേറെ മഴയൊക്കെണ്ടോ നാട്ടില്
ഉം മഴയാ ഇപ്പ രണ്ടുസം കൊണ്ട് നല്ല മഴയാ ഇന്നലെ ഇവടെ കൂളില് അലാറം ഒക്കെ അടിച്ചാരുന്നു
ഓഹ് മഴ കഞ്ഞ ഓഹ് ഓഹ് ആഹാ അങ്ങനെയൊക്കെ ചെയ്യോല്ലേ നമ്മള് അങ്ങനെ കേട്ടിട്ടില്ല ആഹ്
സൗണ്ടാര്ന്നു
ആന്നോ അത് അങ്ങനെ എന്ത് ഈ കായൽ പ്രദേശം അങ്ങനെങ്ങാണാന്നോ
ആഹ് കായൽ പ്രദേശാ അപ്പൊ അവി
ഓഹ് അത് വെള്ളം കേറോ ആഹ് ഏരിയിലൊക്കെ വെള്ളം കേറോ
വെള്ള അങ്ങനെ കേറത്തൊന്നും ഇല്ല ആഹ് കായലുണ്ട് വെള്ളം കേറത്തൊന്നുല്ല
അല്ല എന്ന് വെച്ചാ നിങ്ങടെ വീട്ടിൽ വെള്ളം കേറത്തില്ലാരിക്കും എന്നാല് ആഹ് പ്രദേശത്തോട്ട് കായലുണ്ടായോണ്ട് വെള്ളം കേറുവായിരിക്കും അതായിരിക്കും അത് ആഹ് അതന്നെ മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നത് ആഹ് ആഹ് ആഹ് പിന്നെ കായൽ പ്രദേശ ആവുമ്പഴേ അടുത്ത പറമ്പിലും വീടുകളിലും ഒക്കെ ഇങ്ങനെ വെള്ളം കെട്ടി വെള്ളം കേറാൻ ചാൻസ് കാണും പ്പൊ അവർക്കൊരു മുൻ കരുതലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഉം ഉം നമ്മുക്കൊക്കെ എന്നാ ഓഹ് അതാണ് ആഹ് വീടാകുമ്പോ വീടൊക്കെള്ള പ്പം വെള്ളം കേറും വീട്ടിലൊക്കെ അപ്പ അവര് കരുതിയിരിക്കാനായിട്ട് പറയുന്നതാണ് അതിങ്ങനെ മഴ ഇങ്ങനെ കണ്ടിന്യൂ നിക്കുവാന്നെങ്കി വെള്ളം കേറുവാന്നെ പിന്നെ ആൾക്കാര് ദുരിതാശ്വാസ കേന്ദ്രത്തിലോട്ടൊക്കെ പോകു നമ്മളങ്ങനെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഉം ഉം നമുക്ക് അങ്ങന് ത്തുള്ള ബുദ്ധിമുട്ടൊന്നുല്ല പിന്നെ മഴയായ നമ്മൾക്ക് പിന്നെ തുണിഉണ ക്കാനുംആഹ് വെളിയിലോട്ട് യാത്രയ്ക്ക് പോകാനും അങ്ങനെക്കെ ഉള്ളൊരു ബുദ്ധിമു
ബുദ്ധിമുട്ട് ആഹ.
ആഹ മഴയത്ത് വേറെ പ്രശ്നൊന്നുമില്ല ഈ മഴയാണെങ്കി- ഇപ്പോ അങ്ങ് അസുഖങ്ങളാണ്.
ആ ഇപ്പോ എല്ലായിടം അസുഖങ്ങളാ-
ആഹ ഇവിടെ ഒരു ഹെൽത്ത് സെന്ററ്ല്ലോ- എവിടെ ചെന്നാലും ആൾക്കാരാണ്. കൊച്ചു കൊച്ചങ്ങളുണ്ടോ വീടിൽകൂട്ടിക്കെച്ചുണ്ടോ-
ആഹ് ഉണ്ടണ്ട് കുഞ്ഞു വാ
ആഹ് ഹാ കുഞ്ഞുവാവ ഉണ്ടല്ലേ ആഹ് ആഹ് ആഹ് കൊച്ചിനെ കളിക്കാനോ നോക്കാനോ വീഡിയോ ഒക്കെ കാണാം ഫോൺ കൊടുക്കാറുണ്ടോ? ഉം നല്ല നല്ല പേരെൻ്റാണ്പ്പോ? ഇപ്പോ പറയല്ല ഇപ്പോ എല്ലാവരും കുഞ്ഞുങ്ങള് ബഹളം വെക്കുമ്പോ കരയകുമ്പോഴേ ഫോണെടുത്ത് കൊടുക്കും. നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോ ഒരു യാത്ര ചെയ്യുമ്പോഴായാലും. എ എങ്ങനെ പോയാലും എനിക്ക് കൊച്ചുങ്ങള് നിർബന്ധം പിടിക്കുന്നുണേ ഫോൺ കൊടുക്കും.
അങ്ങനെ
ആ അപ്പോ ഇന്നാണ് ഞാനും കണ്ടതാണ് അടുത്ത സമയത്ത് ഓ ഒരു നമ്മളെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ബ ബെസ്റ്റ് അല്ല ബസ് സ്റ്റോപ്പിലിരിക്കുവ- ഉടനെ പേരന്റ് ഫോണ് അങ്ങ് എടുത്ത് കൊടുത്ത് കുഞ്ഞ് അങ്ങ് സൈലന്റ് ആയി. പക്ഷെ അങ്ങനെ കൊടുത്ത കുഞ്ഞിന്റെ കണ്ണിന് ഏറ്റവും ദോഷം അന്നാ പറയുന്ന-
ക കണ്ണിന് മാത്രമല്ല അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന
ആഹ സമയതെ ആഹ ആണ് ആണ് അപ്പോ അവര് അതിൽ- തന്നെ ശ്രദ്ധിച്ചിരിക്കും അതെ ഒരു വേറെ ബുദ്ധിയൊന്നും വേറെ ഒന്നിനും ഉപയോഗിക്കേണ്ടി വരുന്നില്ലല്ലേ.
അന്നേരം ഇത് കൊടുക്കുമ്പോ ബ്രെയിൻ ഡെവലപ്പ് ആവത്തില്ലെന്നാ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അപ്പം ഡോക്ടർ എന്നെ കാണിക്കാൻ വേണ്ടിപ്പോയ പക്ഷെ അവള് അടങ്ങിയിരിക്കാന്ന് ഞാൻ കൊടുത്തു. ത്തപ്പം ഡോക്ടറെ എന്നെ വഴക്ക് പറഞ്ഞു കൊച്ചിന് കൊടുത്തന്ന് പറഞ്ഞ് ആ
പിന്നെ കുഞ്ഞിനെ കുറയത്തില്ലല്ലോ അമ്മമാരല്ല വഴക്ക് പറയു ആ അതാണ്- ആഹ അതെ നല്ല കാര്യം അത്രയതെ ആഹ അത് അതാ നല്ലത് അല്ലാതെ ഫോൺ കൊടുത്തുള്ള കുഞ്ഞുങ്ങള് ഗെയിമം കളിച്ച് പിന്നെങ്ങ് അത് അതിനങ്ങ് ഒരു അഡിക്റ്റ് ആയി പോകും.
ആഹ അഡിറ്റ് ആകും.
ആഹ യൂട്യൂബും എല്ലാം കണ്ടിട്ട് ചില കുഞ്ഞുങ്ങള കണ്ടിട്ടേ ചോ ഫുഡ് ചോറ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കണെങ്കിൽ അത് ആ യൂട്യൂബ് കാണണം അത് കണ്ടാലേ കഴിക്കു. കുഞ്ഞുങ്ങള് വിശ എന്റെ പേ രുചിയും മണവും ഗുണവും ഒക്കെ അറിഞ്ഞു വേണ്ടേ- ആഹാരമൊക്കെ കഴിക്കാൻ ആഹ ഇത് പണ്ടൊക്കെ നീ ടി വി കാണിച്ചൊക്കെ കൊടുക്കുവായിരുന്നു.
ഇതിന് ടി വി ഒന്നും കാണണ്ടേ ഇവിടെ മോളി ഈ സൈ- സൈക്കലിട്ടിട്ടുണ്ട് സൈക്കിള് ചവിട്ടിക്കൊണ്ടയിപ്പോ ചോറൊക്കെ കഴിക്കുന്ന.
ആഹ അത് പിന്നെ കുഴപ്പമില്ല ആഹ ആഹ ആഹ ടെറസിന് മോള്ല്
ആഹ ടെറസിന്റെ മുകളിൽ സൈക്കിൾ വെച്ചിട്ടുണ്ട്.
ആഹ കുഞ്ഞ് സൈക്കളാ?
ആ കുഞ്ഞു സൈക്കിള് കുഞ്ഞിന്റെ സൈക്കിള് ആഹ അത് ചവിട്ടും അത് ചവിട്ടും. ട്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത് ഇപ്പം.
ആഹഅത് പിന്നെ കൊഴപ്പ അത് പിന്നെ സൈഡ് വാളൊക്കെ പൊക്കത്തിൽ കെട്ടിയേക്കുന്നണ്ട് പേടിക്കണ്ടല്ലേ ഉം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കയറി പോവുവോ-
ഒറ്റക്ക് കയറി പോത്തില്ല അവിടെ ഡോറുണ്ട്.
ആഹ് അതുകൊണ്ടും.
ആ പ പിടിക്കാന ഒറ്റയ് കേറി പോകത്തൊന്നുല്ല അ കേറുവാണേലും പറയുംഞ്ഞൻ കേയറവാ. എന്നട്ടേ കേറത്തോള് ഉ ചോറി തിന്നാനെ ള്ള മുകളിലോട്ട് കയറന്ന് അല്ലെങ്കിൽ പിന്നെ താഴെ പിള്ളേരുണ്ട് അവരെടുത്ത് പോകണം ചോറ് കഴിക്കൻ.
അംഗൻവാടി ങ്ങളും പോറായി തുടങ്ങിയ? അത്രയൊക്കെ ആയോ അടുത്ത് ആണോ വഴക്കന്നും ഇല്ലേ?
വഴക്ക് ഇന്ന ഭയങ്കര കരച്ചില്ലായിരുന്നുരുന്നു പോവാനൊക്കെ.
അത് രണ്ടു ദിവസം അവധി കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോ ഒരു വിഷമ അത ഈ ഇപ്രായത്തിലുള്ള എല്ലാ മക്കൾക്കും അങ്ങനെണ്.
ഉം
രണ്ടു ദിവസം എന്റെ മക്കളൊക്കെയത് പോലെയൊ യിരുന്നു മോനൊക്കെയന്ന് ശനിയും ഞറും കഴിഞ്ഞ് തിങ്കളാഴ്ച ആവുമ്പോ ഭയങ്കര സങ്കടവാ. തിങ്കളാഴ്ച യും കഴിഞ്ഞഞ് കിട്ടിയ പിന്നെ കൊഴപ്പ ഇില്ലായിന്ന
അതാ ഇന്ന് അങ്ങനെ കരച്ചില്ല നേരത്തെെയൊക്കെ വിളിക്കാൻ ചെല്ലണം നൊക്ക പറഞു
ഓ അങ്ങനെയൊക്കെ പറയായും അടുത്തണോ കൊണ്ട്
ഇച്ചിരി ദൂരം ഉണ്ട്.
ഒരുപാട് ദൂരം ഉണ്ടോ?
ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കണം.
നടക്കണ ഓ ഉ വേറെ കുട്ടികളൊക്കെ ഉണ്ടോ?
ആ ഉണ്ട്ണ്ട് ആറ് പിള്ളേരുണ്ട്.
ഇപ്പം ഇടയ്ക്ക് വെച്ച് ബിരിയാണിയൊക്കെ കൊടുക്ക രന്ന് പറയും
ഇല്ല ഇല്ല ഇപ്പ അതൊന്നും ഇല്ല ചോറും കഞ്ഞിയ ഒക്കെ ഉള്ളു.
ഓ മുട്ടയുണ്ടല്ലേ മുട്ടയുണ്ടോ?
ആഹ മുട്ടയുണ്ട് പിന്നെ കടലൊക്കെ കഴിച്ചന്ന് പറയാ നേക്ക കടലയും പയറ് പിന്നെ വൈകീട്ട് അവല്. പുട്ട് ഇതൊക്കെ വൈകിട്ട് കൊടുക്കും. ആഹ
ആഹ അല്ല ഇടക്ക് പറയാം എല്ലാ വിറ്റാമിൻസും അങ്ങനെ ന്യട്രീഷ്യൻസ് എല്ലാം ചേർ ത്തെ ഫുഡ്ഡാണ് അങ്ങനെ മടി കൊടുക്കുന്നതൊക്ക കേട്ടിട്ടുണ്ട്.
ആഹ അത് ഇപ്പൊ ഇപ്പം കേയറി സർക്കാർ അത് കൊടുക്കുന്നില്ലന്ന് പറയുന്നായിട്ട്.
ഓഓ അങ്ങനെയാണ് ആഹ പണ്ട ഒരു കുഞ്ഞ് പറഞ്ഞായിരുന്നല്ലേ എനിക്ക് ബെർണാണി വേണോന്ന് പറഞ്ഞ് അതോർക്കൊും അറിയലോ
ഉണ്ട്ണ്ട്
ആ അങ്ങനെ പറ കേട്ടിട്ടുണ്ടായിന്ന് ബിരിയാണി എല്ലാടവും കൊടുക്കുന്ന് അന്നരം ഉച്ചയ്ക്ക് ഫുഡ് അവിടുന്ന് തന്നെ കഴിച്ചു ചോറ് അവിടുന്ന് തന്നെ കഴിക്കുംല്ലേ?
ആ ചോറോ എല്ലാം അവിടെ ഉണ്ട് വെള്ളോ എല്ലാം ഒന്നും കൊണ്ട കൊ കൊടുത്തുവിടെയൊന്നും വേണ്ടന്നു.
പിന്നെ എന്നിട്ട് അവര് ആഹാരംൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കത്തില്ലേ?
ആ ഉറക്കും ഉറക്കും അവിടെ കിടക്കുന്ന ചെലപ്പം ഉറങ്ങിക്കോളും.
ആ ആ ആ ഒരു ഒരു ശീലം തുടങ്ങുവല്ലേ ശീലം. എങ്ങനെ പഠിക്കണം എന്തുള്ള എന്തുള്ള കാര്യങ്ങള്. ചെയ്യൂതെ അതറിയാനല്ലേ. അങ്കൻവാടി പോനത്
ഉം ഉം
പിന്നെ ഹേറെന്താ ഉണ്ട് വി ശേഷം
അവിടെ മഴയൊക്കെ ഉണ്ടോ?
ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് തോന്നിയിരിക്കുന്നു
ആ
ഇന്നലെ ഉച്ച ഉച്ച തൊട്ട് തുടങ്ങിയ മഴ ഒ മാത്ര പേരെ എങ്ങനെങ്ങ് നിന്നതാ തുടരെ തുടരെ ഒന്ന് പെയ്യും പിന്നെ തോരും അടുത്ത മഴ അങ്ങനെ അങ്ങനെ ഇന്നതാ ഈ വര്ഷം പൊതുവേ മഴ കുറവല്ലായിരുന്നോ
ആഹ് മഴ കുറവരുന്നു
ഹ്മ്മ്
രാവിലെ ഒരു മഴെയ്തിട്ട് പിന്നെ ഇങ്ങനെ മങ്ങിക്കിടക്കത്തേ ഉള്ള
ആഹ് അതാണ് ആഹ് നിങ്ങൾക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട ഏരിയല്ലല്ലേ ഓഹ് കായലൊക്കെ ഇണ്ടായിണ്ട് ആഹ് നമ്മുടെ ആവശ്യത്തിന് കിട്ടും ആഹ്
ആവശ്യത്തിനുള്ളത്
പിന്നെ വേറെ എന്തണ്ടല്ലാത്തെ വിശേഷങ്ങള് ക്ലാസ് എങ്ങനെയ ഓൺലൈൻ രാത്രി പകൽ ടൈമേ ഉള്ളോ
അപ്പ പകല് രാവിലെ അഞ്ച മണിക്കോട്ട് ആറര വരുണ്ട് രാവിലെ വെളുപ്പിന് പിന്നെ ഏഴരട്ട ഇട്ട് ഒമ്പത് മണി വരെ സന്ധ സന്ധ്യക്ക്
ഓഹ് ഏഴുക തൊമ്പ ഒണേര
ആഹ് പിന്നെ ഏഴ് മണിയൊട്ട് എക്സമുണ്ട്
ആഹ് ആഹ് ആഹ്
നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് എക്സാം ഉണ്ട്
ഓഓഹ്
ഉം
ആഹ് അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ തന്നെല്ലേ
ആഹ് എല്ലാ ദിവസവും അങ്ങനെ ആഹ്
ആഹ് ആദ്യായിട്ട ചേച്ചിയുടെ മോളൊക്കെ പറയാം അവര് ഓൺലൈൻ ക്ലാസ്സണ് അറ്റൻഡറ് ചെയ്യുന്നതന്ന് പറയു
ഉം ഉം
പഠിക്കാൻ വേണ്ടി ടെസ്റ്റൊക്കെ കൊറെേ എഴുതി അവള് ചിലതിലൊക്കെ ലിസ്റ്റില് വന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര കോ കോമ്പറ്റി മത്സരം ഭയങ്കര കടുപ്പല്ലേ ആഹ് ആഹ്വെച്ചാ എല്ലാരും ആഹ് അതേത് പറഞ്ഞ ഗവൺമെന്റ് ജോലി വേണോ എന്നുള്ള രീതിയിൽ പഠിക്കുന്നല്ലേ
ഉം
് അത്രയും നമ്മള കഷ്ടപ്പെട്ടാലേ കിട്ടും ഇപ്പൊ ഉം ഈ സഹ സഹകരണ ബാങ്കിന്റെ അതിന്റെൊ ടെസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എഴുതിക്കൂടെേ
ആഹ് അതിന്റെ കോച്ചിംഗ ആണ് ഞാൻ പറഞ്ഞത് ബാങ്കിങ്ങിന്റെ
ആഹ് ഓഹ് ഓഹ്
ആഹ് ആ ജെ ഡി സി വേണം പക്ഷെ എനിക്ക് ആവശ്യമില്ലായിരുന്നു ഞാൻ ബികോം ഓപ്പറേഷൻ ആയതോണ്ട് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു
ആഹ്
ആഹ് ഡയറക്റ്റായിട്ട് നമുക്ക് കയറാം
ഓഹ് അങ്ങനെ കേയറ എന്ന കേട്ടിട്ടുണ്ട് ജെ ഡി സി എച്ച് ഡി സി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതാ ചോദിച്ചത്
ഉം
ആഹ് അത് ഡിഗ്രി കഴിഞ്ഞ് പോന്നതല്ലേ
ആ ഡിഗ്രി കഴിഞ്ഞ് പോന്നതാ
ആഹ്
അത് ആഹ് അത് കോ കോ ഈ കോപ്പറേഷൻ ഇതിന് മെയിൻ വേണം. ഇപ്പം കോപ്പറേഷൻ പഠിക്ക്യാര്ന്ന് ആഹ് ശെരി ശെരി.